ആഹ് ഞാൻ വിളിക്കാൻ നിക്കായിരുന്നു ആഹ് അതെ അവള് ഒറങ്ങ
ഏഹ്
ആഹ്
എപ്പൊ ഒറങ്ങിയതാ
അവള് താപ്പ ഒരു മൂന്ന് മണിയൊക്കെ ആയി നാല് മണി നാലര ആവുമ്പോഴത്തേനെ എണീക്ക അപ്പഴത്തേന വേണം എല്ലാം
ഹ
ചെയ അ അതെ പിന്നെ പന്ത്രണ്ട് മണിവരെ ഇതന്നെ
ആഹ് പിന്നെ നിങ്ങള് ഏതു വരെ പഠിച്ചീണ്
ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ലാബ് പഠിച്ചു
അതെ വർക്കിന് എന്തേും പോയിരുന്നാ
ഞൻ ആദ്യം ഇവിടെ അടുത്ത തന്നെ ഒരു ലാബില് പോയി പിന്നെ ആലപ്പുയെൽ ഒരു ക്ലിനിക്കില് പോയി അത് കഴിഞ്ഞ് എറണാകുളത്ത് ത്ഒരു ക്ലിനിക്കില് പോയി
ആ ആ ആ
അതാ കൊറോണ സമയ ആയതോണ്ടേ പെട്ടെന്ന് ജോലി കിട്ടി എറണാകുളത്ത്
ആഹ് അവിടെ നിന്നണ്ടാവുംല്ലേ അപ്പൊ ലോക്ക് ആയിണ്ടാവല്ലോ അല്ലെ അവിടെ
ആഹ് അത് കൊറോണ പോസിറ്റീവ് ആയി ട്ട് ഞാന് പോന്നു വീട്ടിക്ക് പോന്നു രണ്ടു തവണ പോസിറ്റീവായി പിന്നെ അങ്ങട് പോയില്ല
അതെ എനിക്ക് ആ ഒരു സമയത്ത് ഞാന് പ്രഗ്നന്റായിരുന്നു ക്ക് രണ്ടെണ്ണം ആബോഷണായതാണ് അപ്പൊ ഏ രണ്ടന്ന അഹ് ശരി അപ്പൊ രണ്ടാമത്തെ ത്തേൽ ഇന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടോയി അപ്പോ ങ്ങനെ ന്നയെന്റെഷം അപ്പൊ അവിടെ ഇങ്ങനെ കൊറോണോ ടെസ്റ്റ് യ്യാതെ അട് കേറ്റൂലന്ന് പർഞ് ആ സമയത്തേക്ക് ടെസ്റ്റ് ചെയ്തിു ഭയങ്കര തല ടെസ്റ്റ് ചെയ്യാന്
ആഹ് ആ ജോലി അത് ചെയ്യ പ്രയാന്ന് പറഞ്ഞതോണ്ടാണ് എറണാകുളത്ത് എടുത്തത് അന്നാ കൊറ കൊറോണ കൂടുതലായി നക്ണ സമയ ആയതുകൊണ്ട് ആളെ കിട്ടാനില്ല ടെസ്റ്റ് യ്യാൻ അത് പിന്നെ ആ സമയം പഠിച്ചിറങ്ങിയതായതുകൊണ്ട് നമുക്ക് കൊഴപ്പില്ലാന്ന് പറഞ്ഞിട്ട് പോയി അതില് പോസിറ്റീവായി രണ്ട് മൂന്ന് മാസ പേ നിന്നിട്ടുള്ളൂ തോന്നണ അവിടെ അപ്പോഴത്തേന് ഇങ്ങെടന്നെ പോന്ന് പിന്നെ ഇവിടെ മലപ്പുറത്തൊരു ലാബിൽ കേറി മറ്റേ മൈലപ്പുറംണ്ടല്ലോ ഒരു ക്ളിനിക്ക് ആ് അവിടെ ഒരു ക്ലിനിക്കില് കയറി
അതെ
അത് കല്യാണ ആയിട്ട് ഞാന് നിർത്തി പിന്നെ ജോലിക്കൊന്നും പോയില്ല കല്യാണം കഴിഞ്ഞിട്ട് മൂന്നര വർഷം നിങ്ങളുടെ കല്യാണം കഴഞ്ഞിട്ട് എത്രായി
ആ റാമത്ത് കൊല്ലാത്
അതെ അപ്പൊ എത്ര വയസ്സില് കല്യാണം കഴിഞ്ഞു
എന്റത് ഇരുപത്തിരണ്ടില്
ആഹ് അന്റെ ഇരുപത്തിയൊന്ന് വയസ്സില് ഇരുപത് വയസ്സില് ഇരുപത്തൊന്ന് വയസ്സിലങ്ങണ്ടോ
ഏ ഞാൻ ഡിഗ്രി കഴിഞ് ഡിഗ്രി പി എസ് എമ്മ കോളേജ് അറിയില്ലേ ഹലോ ആഹ അവിട പഠിച്ചെ ആഹ അവിടെ ആയിരുന്നു ഡിഗ്രി ബികോംമ്
അതെ വെറുതെ ഇരിക്കണ്ട കുട്ടി എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് ജോലിക്ക് പോവാ ഞാനും അതെ എന്തെങ്കിലും ഇവള് ആവ
ആഹ എന്തിന് കാ പോണം ഇവ്ടെ നിന്നിട്ട് കാര്യല്ലേ
അതെ
ആരു ഇല്യാന്നല്ല അതാണ് നമ്മളെ ആവ നമ്മളെ ആവശ്യത്തിനുള്ളതാണ്
ആ അതെ തരുന്നവരാണെ കുഴപ്പല്ല്യട്ടോ കണ്ട
ആന്നെ ഒക്കെ അങ്ങനെ ചോദിക്കും ചിലപ്പോ കിട്ടും ചിലപ്പോ കി ട്ടൂല
ആ മറ്റേ നമ്മടെ കൈയ്യിൽ ഒരു വരുമാനം ഉണ്ടെങ്കി ആരോട് ചോദിക്കണ്ടല്ലോ ഞാനതുകൊ ണ്ട എന്തെങ്കിലും ജോലി നോക്കണം
എന്താ ഹസ്
ബാങ്കില
അതെ ഏത് ബാങ്കാ ഏ
അർബൻ ബാങ്കില് അവിടെ കൊപ്പത്തന്നെ അതാണ് അവർക്ക് അവരുടേതായ ഇതു തെരക്കാണെങ്കിലും പൈസ കൊണ്ടാണെങ്കിലും അവർക്ക് അവ ര്തായ ആവശ്യങ്ങൾണ്ട് നമ്മള് ഈ കുട്ടികളെ നോക്കി വെറുതെ വീട്ടിലിരിക്കല്ലേ എന്നുള്ള ചിന്താഗതിയാണ് എല്ലാ ആണുങ്ങൾക്കും അന്നന്നഞാൻ നമ്മക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാ അത് അപ്പൊ കിട്ടുവൊന്നുംല്ല
ഇല്ല
അപ്പൊ പിന്നെ നമ്മുക്കെരു ജോലി ഉണ്ടെങ്കിഅതെല്ലെ അതെ ഉം എന്തെങ്കിലും ഒരു ഫംങ്ഷന്എന്ത ഒരു ഫംങ്ഷ എന്തെങ്കിലും വന്നാ കൂടി ഞാൻ ചോദിക്കാറുല്ല എനിക്ക് കി ട്ടാറുല്ല അതൊണ്ട പിന്നെ നമ്മള് നമ്മടെ കയ്യില് പൈസ ഒണ്ടാ
ഞ ഇന്റെത് പിന്നെ എന്റെ അമ്മ നൽ പണിക്ക് പോണോണ്ടേ അമ്മ അമ്മ ക്കും എന്തേലൊക്കെ വാങ്ങുമ്പ കൂട്ടത്തിലേയ്ക്കും വാങ്ങും അതേപോലെ തന്നെ പിന്നെ അമ്മക്ക് അമ്മ ഇങ്ങട് വാ ആഹ അതന്നെ എല്ലേടത്തും അമ്മ ഇനിയിപ്പ എന്തേ ല്ലും വാങ്ങയാണെങ്കിലും അമ്മക്ക് പറ്റിട്ടില്ലെങ്കില് അതിക്ക് തരാനുള്ള രീതിയിൽ അമ്മ വാങ്ങും ഭംഗി ഇല്ലാതൊക്കെ അത് കാണുമ്പോള് ചിലത് ഇടുമ്പോ ഭംഗി ഉണ്ടാവൂല്ലല്ലോ കൊറച്ച് പ്രായ ഉള്ളവരല്ലേ അപ്പൊ എന്റെ കണ്ടും കാണ്ടാ വാങ്ങ ഇട്ടിട്ട് രണ്ട് മൂന്ന ഇടല്ലാം ഇട്ടിട്ട് ഇക്കിട്ട് തരും
ഇവിടെ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആകുമ്പോ ചിലപ്പോ വീട്ടിലൊക്കെ പറഞ്ഞ പരിപാടിയോം അപ്പൊ ഞാനൊന്നും എന്തെങ്കിലും വാങ്ങിയച്ച പറയാ ആന്ന് പറയും ഞാൻ അങ്ങനെ പറഞ്ഞാ തന്നെ അവർക്ക് അറിയാം കിട്ടി ട്ടൊണ്ടാവില്ലാന്ന് അപ്പൊന്നെല്ലങ്കില് അനിയൻമാര് പൈസ അയച്ച് തരും ഇപ്പ നാത്തൂനാണെങ്കിലും പൈസ എടുത്ത് അയച്ചു തരും അല്ലെങ്കി അവള് വാങ്ങിട്ട് വരും അല്ലെങ്കി അമ്മ അവര് രണ്ടുപേരും കൂടി പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാ കല്യാണം ഒണ്ടായിട്ട് അങ്ങനെയായിരുന്നു പിന്ന പോലെ എന്താ ഞങ്ങള് അവര് അങ്ങട് ടൗണിക്ക് വന്നു ഞങ്ങള് നേരത്തെ പോയി എന്നി ആഹ് ഇവിടെ മേലാറ്റൂര് സ്വന്തം വീട് അവരുടെ വീട് കൊ ഒരു മുപ്പത്തിരണ്ടോ മുപ്പത്തിനാല് എത്ര കിലോമീറ്റർ ഒണ്ട്
ആഹ് മേലാറ്റൂര് പറഞ്ഞാ മഞ്ചേരി ഭാഗം അല്ലേ
ആഹ് മഞ്ചേരി ഒന്നും എത്തണ്ട.
ഉം ഉം ഉം
എന്നിട്ട് അവര് വാങ്ങി തന്നു അതിട്ടോണ്ട് പോയി പക്ഷേ നമ്മള് പറയുമ്പൊ ഒരു മോശത്തരല്ലേ കല്ല്യാണം കഴിഞ്ഞിട്ടും വീട്ടുകാര് നോക്കാന്ന് പറയുമ്പോ
ഊം അത് പറയുമ്പോ മോസത്തരം തന്നെയാണ് അത് ഓല് ചിന്തിക്ക്ണ്ല്ലല്ലോ ആഹ്
ഇത് പർഞ്ഞു കൊടുത്തിട്ട് കാ അത് പർഞ്ഞു കൊടുത്തിട്ടൊന്നും മൻസി സ്സിലാക്കണ്ട കാര്യല്ലൽ എന്താ ചെയ്യാ ഓരോരുത്തർക്കും ഓരോ വിതി
ആഹ് എന്നിട്ട് ഇഞ്ഞിപ്പ എന്നാ അങ്ങോട്ട് പോവാ
ഞാന് നാളെ അല്ലെങ്കി മറ്റന്നാ നാളെ എന്താണെങ്കിലും പോവും ഇന്ന് പോണംന്ന് വിചാരിച്ചിട്ടാ യിരുന്നു ഇൻക്കീ ഒറ്റപ്പാല പോ ഇല്ല ഞാൻ ബസിൽ പോവും അവ ക്കൊരു ഒരു വയസ്സായ ആ ആയപ്പ തൊട്ടേ ഞാൻ ബസ്സിലെന്നെ പോവാ അവള് കരയും എന്നാ നിർത്താണ്ട് പാല് കുടിക്കാൻ കരയാണെങ്കി ഞാ എവിടെങ്കിലും സ്റ്റോപ്പില് എറങ്ങിയിട്ട് ഞാനവിടെടുത്തല്ല തുണി ക്കടയോ ചേ ചേച്ചിമാരൊക്കെ നിക്ക്ണ കടകളുണ്ടല്ലോ അതില് പോയിട്ട് ഞാൻ അവക്ക് പാല് കൊടുക്കും പാല് കൊടു ത്തിട്ട് ഞാൻ പിന്നെ അടുത്ത ബസ്സില് കേറിയിട്ട്
ഏഹ് അയ്ശരി ഞാനിപ്പോ ആദ്യായിട്ട് ഇപ്പ കഴിഞ്ഞ ആഴ്ചയില്
ആഹ് ഇവിടുന്ന് പോവാണെങ്കിലേ ഇവിടുന്ന് പോവാണ് ങ്കി ഞങ്ങടെ വീടിന്റെ മുന്ന്ന്നന്നെ ഒരു ബസ്സ്‌ണ്ട് ഒന്നരയ്ക്ക് ആ ബസ്സിന് പോയി കഴിഞ്ഞാ കറക് റ്റ് ടൈമാ മൂന്നേകാല് മൂന്ന് ചിലപ്പോ മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നേ കാല് അല്ലെങ്കിൽ മൂന്നേ പത്ത് ആ സമയത്തൊക്കെ എത്തും എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു ബസ് എടുത്തിട്ട് വേറെ കൈപ്പുറത്തേക്ക് പോവും. എന്നിട്ട് അവിടുന്ന് ഓര് ഓട്ടോ എടുത്തിട്ട് പോവും അവള് കരയില്ലെങ്കി കറക്റ്റ് ടൈമിലെത്തും. അവള് കരയിണെങ്കി പിന്നെ ചെലപ്പോ അഞ്ച് മണി അഞ്ചരാ അപ്പൊ കൂട്ടാൻ വരും. പെര്ന്തൽമണ്ണേന്ന് അല്ല അവിടുന്ന് കൊപ്പത്തുന്ന്. ബാങ്ക് കഴിഞ്ഞ് ഇറങ്ങണ ടൈം ആണെങ്കി അപ്പൊ ഒരുമിച്ച് പോവും
അതെ.
അവിടെ നിങ്ങടെ പോ പിന്നെ കരച്ചിലും പിഴിച്ചിലൊന്നുല്ല. ഇവിടന്ന് എല്ലാരും കണ്ടിട്ടാവളോ അങ്ങടെ പോകുമ്പോഴേ കരച്ചിലാണ് അപ്പൊ ഇനി അപ്പൊ ഞാൻ നാളെ പോവും. അപ്പൊ ചെലപ്പോ ഇന്ന് വൈകുന്നേരം വെരിയണ്ടാവും കൊണ്ടു പോവാൻ. നാളെവിടെ ഒറ്റപ്പാലത്തൊരു ഹോസ് ആ ഉണ്ടേ ബൈക്ക് ഒറ്റപ്പാലത്തരു ഹോസ്റ്റ ഹോസ്പിറ്റലുണ്ട് അവിടെ പോവാൻ വേണ്ടിട്ട് പോവാ എനിക്ക് ഹെർണിയയുടെ പ്രശ്നം ഉണ്ടായിട്ടേ
തന്നെ.
അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ട് പോണം അപ്പൊ സാർജറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ ആ അതെന്താ ഏതാന്നൊന്നും അറിയില്ല അപ്പൊ അത് കാണിക്കാൻ വേണ്ടി പോണം എന്താ പറഞ്ഞ ബസിന് കുട്ടിയായിട്ട്
ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചല്ലാ ആദ്യായിട്ടാ പോയത് ധൈര്യകൊറവല്ല വിടുല്ലേ
അതെ
ആ അപ്പൊ ഞാന് ഉം വിഡാനില്ല ഞാന് എന്നിട്ട് ഇന്നോട് പറയോ നി ബസിന് പോര് എന്നൊക്കെ പറയും ആ സമയം ആടെ എത്തും. ഇല്ലായി ഓന് പ പ പോറത്തിറങ്ങിയാ പിന്നെ പാല് കുടിക്കൂലാ
ഉം ഇത് നേരെ തിരിച്ചാ വീട്ടിലിരിക്കുമ്പ പാല് കുടിക്കില്ല. പോറത്തിറങ്ങിയ അവക്ക് പാല് വേണം. ഞ്ഞിഞ്ഞി അമ്മ ഞ്ഞിഞ്ഞി പറയും.
ഏ ഇതിന് പൊറത്ത് പണ്ടേ അങ്ങനെത്തന്നെ പൊറത്തെറങ്ങിയാ പിന്നെ വല്ലാണ്ട കുടിക്കൂലാ
അങ്ങനെയ ആകുമ്പോഴ്‌ ഒരു സമാധാനം ആണെ ആ അതുപോലെ കുട്ടി പഴം ഫ്രൂട്ടസ് ഒന്നും കഴിക്കില്ല അങ്ങനൊണെങ്കി അതെന്തെങ്കിലും വായില് വെച്ച് കൊടുത്തത് ഇതതൊന്നും കഴിക്കില്ലേ
അത് ശരി
ഏ
പാലോടി ഇനിയിപ്പൊ നിർത്തണം. ഇനിയിപ്പ എങ്ങനെ നിർത്ത എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല.
അത് പറയുമ്പോ ഒരു സങ്കട അല്ലെ.
സങ്കടാണ് ഇത് എന്തേലും കാട്ടിയാല് എന്തെലും കരഞ്ഞാ വേ അതാണ്ട്കൊടുത്ത അവിടെ
അതെതെ ഇവക്ക് ഞാനൊരു രണ്ട് മൂന്ന് വയസ്
ആ ഞാന് അത്തനെ വിചാരിക്കണത് അത് നിർത്താനാ ബ ഓന് തന്നെ നിർത്ത ഇപ്പോളും
അതെ അല്ലാണ്ട് നമ്മളിത് എങ്ങനെയ നിർത്തുക ചിലർക്കാണെങ്കി മുറിവായിന്ന് പറഞ്ഞാലെങ്കിലും നിർത്താം നമ്മുക്കിപ്പം അതൊന്നും ഇല്ലാ. അതൊണ്ട് എങ്ങനെ ആ പാലും ഉണ്ട്
കുടക്കിനോടത്തോളം ചിലവരൊക്കെ എന്നോട് പറയൂ കുടിക്കിനോടത്തോളം കുടിച്ചോ വേഗം കുടിച്ചുതിർത്തിട്ട് ഒരു വഴക്കുഇല്ലന്ന് പക്ഷെ ചിലഓര് പറയു രാത്രിയും പിന്നെ അതേപോലെ ആ ഉറ ഉറക്കാനും വേണ്ടിട്ടാണ് ബാരിക
ഇപ്പൊ അതന്നെ എനിക്ക് ടെൻഷനെ ഇപ്പൊ ഞാന് ഇവടെ വീട്ടിലാകുമ്പോ ആരിം വേണ്ട അവക്ക് അവ് ഇവരെ മതി എന്നെ വേണ്ട പക്ഷെ ഞാൻ ഇനിയിപ്പോ സർജറി കഴിഞ്ഞ് കിടക്കുകയാണെങ്കിലേ എങ്ങനെ ഞാൻ പാല് കൊടുക്കും അല്ലെങ്കിൽ കാണാണ്ട് കരയോ ന്നൊക്കെള്ള ടെൻഷനാണിപ്പോ.
ഉം ആ സമയത്ത് എന്തേലും ആവും.
ആ അതെ കുട്ടി ആയത്കൊണ്ട് ഹോസ്പിറ്റലിൽ നിർ ത്തില്ല തോന്നണു. പ്രൈവ റ്റിൽ കാണിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ പ്രൈവറ്റ് ആയി ഇവിടെ ഒറ്റപ്പാലം ഗവൺമെന്റില്. അവിടെയാണത്രെ ഹസ്ബന്റിന്റെ എന്താ മാമന്റെ മകനെയൊക്കെ സർജറി കഴിഞ്ഞത്. മൂക്കിന്റെ എന്തോ സർജറി കഴിഞ്ഞത്. അപ്പൊ അവരൊക്കെ പറഞ്ഞു നല്ല ഹോസ് പിറ്റലാണ് നല്ല കെയറാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പങ്ങട്‌ പോകുന്നത്.
അതെ ആയിക്കോട്ടെന്നാല്.
ആ വിളി
ശരി ആഹ് വിളിക്ക്.